ഹലോ
ആഹ് പറഞ്ഞോ
ആഹ് കേൾക്കാൻ പറ്റുന്നുണ്ടോടാ
ആഹ് കേക്കാൻ പറ്റുന്നു പക്ഷെ കൊറച്ച് വിട്ടു വിട്ടാ കേക്കുന്നത്
ആണോ എന്റെ ഫോണിന് റേഞ്ച് കുറവാണ് ഇവിടെ ബി എസ് എൻ എൽ അതായിരിക്കും
ആണോ ആഹ് പിന്നെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ വേറെ
ഞാൻ വിളിച്ചേ രണ്ടു പേരെ വിളിച്ചച്ച് പക്ഷെ അല്ലാതെ കോള് വിളിക്കുമ്പ നിന്നെ തന്നെ വിളിച്ചപ്പ കട്ട ട്ടായി പോയായിരുന്നു
കട്ട് ആയി പോന്ന ആഹ് എന്താ ബി എസ് എൻ എൽ ആണോ അവിടെ
ആഹ് ഇവിടെ ബി എസ് എൻ എലിന്റെ ബി എസ് അല്ല പക്ഷെ
ആഹ്
രണ്ട് മൂന്ന് നാല് വർഷായി പക്ഷെ വലിയ കുഴപ്പ ഇല്ലായിരുന്നു ഈ
ഉം
ആരുന്നോ
ഏഹ്
തിരക്കിലായിരുന്നോ ഞാൻ വിളിച്ചപ്പ
കേൾക്കാൻ കുറച്ച് ചെരക്കല്ല അല്ല ഇവിടെ വെ ആഹ് വിള ഞാൻ കണ്ടില്ലായിരുന്നു വിളിച്ചത്
ആണോ വീട്ടിൽ വീട്ടിലാണോ അതോ എന്തെങ്കിലും ജോലില്ലാണോ
ആഹ് ഓഫീസില
ആണ് ഓക്കെ
എപ്പഴാ ടൂട്ടോറി എപ്പഴ ഇവിടെ ആഹ് മഴയുടെ ചെറുതായിട്ടൊക്കെ ഉള്ളു ഇപ്പ മഴയണ്ട ഇല്ലല്ലോ മഴക്കോട് ചെറുതായിട്ടുണ്ട്
ആഹ് അവിടെ പക്ഷെ പച്ച
ആണോ ഇവിടത്തെ കോള് കിട്ട മഴ
ആഹാ ടൂട്ടോറി ഇപ്പഴല്ല എനിക്ക് എല്ലാ ദിവസവും ഇല്ല തിങ്കളും തിങ്കളും വ്യാഴവും വൈകിട്ടുണ്ട് രണ്ട് മൂന്നെടുത്ത് പിന്നെ ആഹ് ഹിന്ദി
ഹിന്ദി ആണ്
ഉം
ഇഷ്ടാവണന്ന് ചോദിച്ചാ എടുത്തു പോയി
ആഹ് ആഹ്
പത്ത് തൊട്ട് ഹിന്ദിക്ക് മാർക്കുണ്ട് പ പത്തിലും പ്ലസ് ടുവിലും ഒക്കെ പത്തിലും പ്ലസ്ടുക്കെ നമ്മളിപ്പോ കൊസ്‌റ്റ്യൻ എഴുതി വച്ചാലും മാർക്ക് കിട്ടുമല്ലോ എളുപ്പ എളുപ്പൊല്ലാന്നോ അപ്പൊ അങ്ങനെ മാറി
എ എത്ര ക്ലാസ്ലെ പിള്ളോര് പഠിപ്പിക്ക്ന്നെ
ഞാന് അല്ല കൊ കൊച്ച് ക്ലാസ്സ് തൊട്ടൊണ്ട്
കൊറച്ച് ക്ലാസ്സൊട്ടേയൊണ്ടാ
ഷ്യൽ ടൂഷാണ് പോന്ന അവിടെന്ന് പറയുമ്പോ അഞ്ചാം ക്ലാസൊട്ടൊണ്ട് അപ്പവരെ പഠിപ്പിക്കും പിന്നെ ഒരെടത്ത് ഏഹ് എട്ട് ഒമ്പതും പത്തും
ട്ട് ഒമ്പത് പത്ത് അവരെയൊക്കെ പാഠം പഠിപ്പിച്ചാ മതിയല്ലോ അല്ല മറ്റവരെക്കെ അക്ഷരം തൊട്ട് പഠിപ്പിക്കണല്ലേ
ഓ ഒന്നും അറിയത്ത ഈ എട്ടിലോ ഒമ്പതിലോ ഇരിക്കുന്ന പത്തിലോ ഇരിക്കുന്ന പിള്ളേർക്ക് അക്ഷരം പോലു അറിയത്ത പിള്ളേർ രൊണ്ട് അവരെക്കെ എങ്ങനെ പഠിപ്പിച്ചെടുക്കൂന്ന് അറിയാമോ ആഹ് കാര്ണം അവർക്ക് അക്ഷരം ഒന്ന്വേ ബോയ്സ് ഗേൾസും ഒണ്ട് ആഹ് ഗേൾസ് എന്നാലും വല്ല്യെ കൊഴപ്പവില്ല ക്ഷാമ്പുള്ളേർക്ക് തീരെ അക്ഷരം അറിയത്തില്ല
ഉം
അക്ഷരം കാര്ണം അവര് ഈ ഹിന്ദി ആരുവേം പം അ ഏഹ് എട്ടായിക്കോട്ടെ ഒമ്പതായിക്കോട്ടെ ആരു അ
ഹിന്ദ്യങ്ങനെ ഹലോ ആഹ്
ഹലോ ഹലോ
യിട്ട് പഠിപ്പിക്ക പാഠം പഠിപ്പിച്ചോറ പോഷൻ തീർക്കണോന്നൊള്ള